ഹലോ കേണില്ലേ
കേക്കുന്നുണ്ട്
ആഹ് ആ എന്താ വിശേഷം
നല്ല വിശേഷം പ്പൊ
എന്താ ചെയ്യ്ണെ
ഇപ്പം ജോലിയെല്ലാം കഴിഞ്ഞോ
ജോലിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ മക്കളെ സ്കൂളിട്ട വന്നിട്ടുണ്ട് അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ
അതന്നെ സ്കൂളിട്ട് വരാനായിട്ടി കുട്ടികളെല്ലാം
അഹ് ശരി ഇവിടെ നാല് മണിക്ക് വരും
ടെ നാലര അഞ് ച് മണിയാവും
ആഹ്
കുട്ടികൾ എല്ലാം വരുമ്പോഴത്തേക്ക്
ആഹ ശരി
പിന്നെ ഓല കാര്യല്ല നോക്കണം
ഉം ഉം അതന്നെ അവര് വന്ന കഴിഞ്ഞാ പിന്നെ അവരെ കാര്യങ്ങൾ നോക്കേണ്ട ടൈം ആയില്ലേ
അതന്നെ കുറച്ച കൂടി കഴും അഞ്ച് മണിയാവും
എന്നട എന്താ ചെയ്യണ
ഇപ്പൊന്നും ചെയ്യുന്നില്ല
ആഹ അ ശരി ആഹ് എത്ര മക്കളാ
നിങ്ങക്ക് മൂന്ന് കുട്ടികൾ
ഉം ഉ എന്ത് കുട്ടികളാ
രണ്ട് പെണ്ണും ഒരാണും
ആ ഉ എനിക്ക് മൂന്ന് പെൺകുട്ടികള
അ ശരിയാ
ഉ രണ്ടാൾ ഒരാൾ ഒരാൾ അഞ്ചാം ക്ലാസ് പഠിക്കണണ്ട് ഒരാൾ മൂന്നാം ക്ലാസ്സ് പഠിക്കുന്നുണ്ട് പിന്നെ ചെറിയ ആള് രണ്ടര വയസ്സ് ആയിട്ടുള്ളൂ
ശരിക്കും
ഭർത്താവോ എവിടെയാണ്
ഭർത്താവ് നാട്ടിൽ തന്നെ ജോലിയാ
ആഹ ശരി
ഉം
വീട്ടിലാരൊക്കെ ഉണ്ട്
വീട്ടിലെ ആൾന്നെയാണ് ല്ലോ ഞാൻ ഭർത്താവും മക്കളും വേറെ ആരുമില്ല
ആഹ ശരി
ആഹ് പിന്നെ വേറെന്തെല്ലാ വിശേഷം
വേറെന്താ വേറെ കൊഴപ്പൊന്നുമല്ല അവിടുത്തെ കാലാവസ്ഥക്ക എന്താ പാട്
ഇവിടെ മഴ പെയ്യുന്നില്ല ഇപ്പൊ അപ്പൊ കൊറവാ ഇപ്പം വൈല ഇന്നും ഇന്നലിം ഒന്നല്ലല്ലോ നല്ല കാലാവസ്ഥന്ന
പിന്നെ കൃഷിയൊക്കെ ഉണ്ട ഇങ്ങക്ക്
കൃഷിയൊന്നുമില്ല
ഹി മ്
കുട്ടിയാ കരീന്ന്
എല്ല കുട്ടികരയല്ല അവൾ കേറിട്ടിച്ചിരിക്ക ആ അവളെറ്റ കേറിയിട്ട് പൊ പൊട്ടി കുടിച്ച് കേറിട്ടുണ്ട് അപ്പാ ബാറ്ററി കൊറച്ച് അ അപ്പൊ അവിടെ കയറി കഴിഞ്ഞാല് അവിടുന്ന് മറിയോന്ന് നമ്മള് നല്ലോണം ശ്രദ്ധിക്കണം അപ്പൊ അവൾക്കാണെങ്കി അവിടുന്ന് എറങ്ങണതും ഇഷ് ട്ടല
ആ ശരിയാ
ആ അങ്ങനെ വഹ അവിടെ കൊഴപ്പൊന്നുല്ല ആനെ പോന്നു ആ ത്താവ് നാട്ടിലാ ഞാനാ ഭർത്താവ് ജോലി സ്ഥലത്താണ് മ് നിർത്താവ് ആഴ്ചയില് ഒരീസം രാത്രി എന്താ സാധാ ചോറന്നെ നമ്മളിവിടെ അങ്ങനെ ഇതൊന്നു ഇല്ല ഭർത്താവ് ഉണ്ടാകുമ്പോ എന്തെങ്കിലു ഒക്കെ ഉണ്ടാക്കുന്നല്ലാണ്ട് ഞാന് മൂന്ന് മക്കളും ഒ റ്റക്ക് ആവുമ്പോ നമ്മള് ചോറ് ചോറന്നെയാ ഉപയോഗിക്കാ
ഉം വേറെ
അതെന്താ വേറെ കൊഴപ്പൊന്നുവില്ല പിന്നെ നിങ്ങളെ വീട്ടിലാരൊക്കെ ഉണ്ട്
ഞാനും ആ
നിങ്ങള് സ്വന്താണ് ശ് നിങ്ങളെ വീട്ടില്
എന്റെ വീ ട്ടില് ഉമ്മയും ആങ്ങളയോളും അല്ലാണ്ട് പിന്നെ കുട്ടിയൊളും പിന്നെ
പിന്നെന്താ പിന്നെ അങ്ങനെ പോണ്ട്
നിങ്ങക്ക് എന്തോ ജോലി ഇണ്ടാ
ഞാനൊരു ചെറുതായിട്ടൊരു ഡിജിറ്റൽ മാർക്കറ്റിങ് ചെയ്യണണ്ട് പിന്നെ ചെറുതായിട്ടൊരു യൂട്യൂബ് ചാനൽ ല്ണ്ട് യൂട്യൂബ് ചാനല് ഇപ്പ മൂന്ന് മാസായി തുടങ്ങിട്ട്
ശരിയാ
ഉ നമ്മള് ഇങ്ങനെ വെറുതെ ഇരിക്കുവല്ലേ അപ്പൊഈ വെറുതെ ഇരിക്കണ ടൈമില് എന്തെങ്കിലുക്കെന്ന് പറഞ്ഞിട്ട് മക്കള് പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ഞാനും ചെറിയ മോളും ഒറ്റൊക്കാ അപ്പൊ ഞാന് ആഹ് ഞമ്മക്ക് ഈ വെറുതെ ഇരുന്നിട്ടിങ്ങനെ ടെൻഷൻ അടിക്കണേലും നല്ലതല്ലേ നമ്മളൊന്ന് ബിസി ആവാന്നുള്ളത്
അതന്നെ
ഉം
പണിയെല്ലാം കഴിഞ്ഞാ പിന്നെ കൊറെ സമയം ഒന്നും പണിണ്ടാവൂലല്ലോ
പ്രത്യേകിച്ച് ആണുങ്ങൾ വീട്ടില് ഉണ്ടെങ്കിലാണ് നമ്മക്ക് എപ്പോഴും പണിയാ ണ്ടാവുക അങ്ങനെ വേറെന്താ
മയണ്ടാ
മഴില്ല ഇന്ന് രാവിലെ ഒന്നും നന്നായിട്ട് പെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയില്ല ല്ല വെയില് വെയില് നല്ല കാലാവസ്ഥയാണ് ഇനിയിപ്പ രാത്രിക്കൊക്കെ പെയ്യാ പെയ്യോന്നുള്ളത് അറീല്ല.
ആഹ് എന്തല്ല ഒരു കോലണ്ട്.
ഉം ഉ ഒരു മൂടിപുട്ട്ത്തം പോലെക്കണ്ട് ഇപ്പം
ആഹ് ണ്ട്. വേറെന്താ
വേറെന്താ വേറെ കൊഴപ്പൊന്നുല്ലാ ഞമ്മള് ചായ കുറച്ച് ബാക്കിലാണ് ചായേനോട് രാവിലെ ഉണ്ടാക്കും വൈകുന്നേരം നമ്മള് ചായേനോട് കുറച്ച് ബാക്കിലാണ് കടി എന്തെങ്കിലും ഉണ്ടാക്കുന്നല്ലാതെ ചായമ ക്ക് വലിയൊരിതില്ല ഉം ഉം ചായ അങ്ങനെ കുടി കുടിക്കൂലാ പിന്നെ കാപ്പിയാണെങ്കിൽ കൊ ഴപ്പില്ല കാപ്പി നമ്മുക്കൊരു ലിമിറ്റ് ഉണ്ട്
ആഹാ അങ്ങനെ കുടിക്കൂല്ലാ
ഉം എന്നിട്ട് മക്കളൊക്കെ എത്രയിലാ പഠിക്കണേ
ഒരാള് പ്ലസ് ടു കഴിഞ്ഞതാ ഒരാൾ പത്താം ക്ലാസ്
ഉ ആ അത് ശെരി ആ ആടങ്ങ് പിന്നെ വേറെഎന്താ വേറെ കൊ ഒന്നും ഇല്ല അങ്ങനെയൊക്കെ പോവണ്ട് ഭയങ്കര കാറ്റാണ്
ആ ആ
മഴ അല്ലെങ്കി പിന്നെ കാറ്റ് കാറ്റ്ല്ലെങ്കി പിന്നെ വെൽ കരണ മാര് ഒന്നു അല്ലെങ്കിൽ ഒന്ന എപ്പ ഉണ്ട് മഴ പൊതുവേ കുറവാണ് ഇപ്പൊ ഞ ര കുഴപ്പല്ല
ഓളെന്ന പറയുരുന്നേ
ഓള് ഉണ്ട് ഓള് ഒരു വേപ്പ തൈ്യുണ്ട് ഇപ്പൊ അങ്ങനെ നോക്കത്തും വേപ്പിന്റ ഇല - ഉണങ്ങിട്ട് നാശമായിട്ടുണ്ട്
ആ മഴ പെയ്യതാ റെഡി ആവുല്ലോ
പക്ഷെ ഇതെന്താന്നറിയില്ല ഇത് ആട് കടിച്ചു തോന്നണത് അപ്പൊ മൊത്തായിട്ട് ക പോയി അപ്പൊ ഇപ്പൊ ചെടിയുടെ എന്താണ് തണ്ട ഉണങ്ങിക്കുന്നു അപ്പൊ അവള അയി്മ കെട്ടി മറിയ
ഉ
ഓളപ്പൊറങ്ങി നീച്ചിട്ടേ ഓക്ക് ഓരോന്ന് ഓരോന്ന്
ആഹഓരോ പണി ണ്ടാവും
ആഹ മൂത്താള പോൻ ആൺകുട്ടി ഇല്ല ളക്ക് രണ്ടര വയസ്സായിട്ടോളു
അ ശരിയാ
ഉം പിന്നെ എങ്ങനെ വെള്ളമൊക്കെ ഉണ്ടോ കിണറ അതോ പൈപ്പ് വെള്ളം
ഇല്ലല്ല കിണർ കുഴൽ
ആഹ ശരി
ഉ
അങ്ങനെയൊക്കെല്ലേ ഹം ഹ ഉം നിങ്ങളവിടെ എന്താ കൃഷിയാ കൂടുതല്
വടെ എല്ലാം ഉണ്ട് ഉ വായ അങ്ങനത്തെല്ല
ആ
ഉം കൃഷിയായിട്ടക്ക അധികം ഉണ്ടാവും
ആഹ ആ ആഹ നമ്മുടെ ഇവിടെ കഴുങ്ങ് തെങ്ങ്
ആ എല്ലോം ഉണ്ട് അതെല്ലാം ഇവിടെണ്ട്
ആഹ ഹാ
ചെടികളെല്ലാം ഉണ്ടാക്കുവോ
ഓ ചെടികളോ ഉണ്ടാക്ക്‌ണ ഭയങ്കര ഇഷ്ട ചെടികൾ ഉണ്ടാക്കുക എന്തെങ്കിലും കിട്ടിയ അച്ചാറുണ്ടാക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യ
ആഹ ഉം
അങ്ങനെയൊക്കെ
ചിലർക്കെല്ലാം മടിയായിരിക്കും അതാ ചോയ്ച്ച് ചെടി ഇണ്ടാക്കല്
ചിലവർക്ക് മടിയായിരിക്കും. പക്ഷെ ഞാൻ പിന്നെ ഇങ്ങനെ ഒറ്റക്ക്‌ ഇരിക്കണ സമയത്ത് ഞാൻ എന്തെങ്കിലൊക്കെ ഇങ്ങനെ പിന്നെ പൊതുവേ മ്മളെ വീ ഇൻ്റെ വീ ട്ട്ലാണെങ്കിലും ഇനി ഇവിടേണെങ്കിലും ഇവരിങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ നട്ടുണ്ടാക്കിട്ടൊക്കെ ഇപ്പം ഇന്റെ വീട്ടിലാണെങ്കിലും മത്തന് അങ്ങനെ ക്കെള്ള സ്ഥലത്ത് എന്തെങ്കിലൊക്കായിട്ട് ഇമ്മീം വാപ്പിള്ള സമയത്ത് ഇങ്ങനെ ഓരോന്ന് നമ്മള് കല്യാണം കഴിയുന്നതിന്റെ മുന്നെ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് കാണിച്ചു തന്നിട്ടൊക്കെ നമുക്ക് അയ്നോടൊരു ഇന്ട്രസ്റ്റ് അപ്പൊ അതുകൊണ്ട് നമ്മക്കും അതിനോടൊരു താ ല്പര്യമാണ് എന്നാ ഞാൻ ചിന്തിക്കും നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടേന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊന്ന് വാങ്ങണ്ടലോ എന്നുള്ളതാ ചിന്തിക്കുക ഈ പച്ചക്കറികൾ
ആഹ്
ആഹ് അങ്ങനെയൊക്കെ കൊഴപ്പല്ലാതെ പോണുണ്ട്
ആ
ഹസ്ബന്റിന്റെ വീട്ടില് ആരൊക്കെ ഒണ്ട്
ഹസ്ബെൻ്റിന്റെ വീട്ടില് ഉമ്മ ഉപ്പ എല്ലാം ഒണ്ട് പിന്നെ അനിയൻമാര് പല പെണ്ണ്ങ്ങള്ണ്ട് ഉം അയിന്റെ അര്യത്ത് തന്നെ ഞാളും
ആഹ് ആഹ് ആഹ് എല്ലാരും അട്ത്തട്ത്താ ആഹ് അങ്ങനെയാമ്പോ പിന്നെ കൊഴപ്പെണ്ടാവൂലല്ലേ ഭർത്താവ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിലും തെണക്ക് ഒരാളൊക്കെ ഒണ്ടാവ അല്ലേ
ആന്നണ്ടാവും ആരെങ്കിലും ഉണ്ടോ
ഉ ഉ ഉ ആ അങ്ങനെ അടുത്തൊക്കെ ആരെങ്കിലും വേണം ഞങ്ങൾക്ക് ഇവിടെ അയൽവക്കം കുറവാ
ആാ പിന്നെ കോഴിനിയൊക്കെ വളർത്തണണ്ടോ
ആ
കോയില്ലാ ഉം ഇവടെ നായിന്റെ ശല്യ ആരിക്കും അനെ കൊണ്ടങ്ങനെ കോയി അങ്ങനെ ആരും വളർത്തുല്ല ശെരി